ഓ ആഹ്
കേൾക്ക്ണില്ലേ
ആഹ്
എന്താ വിശ എന്തൊക്കെയാ വിശേഷങ്ങള്
ഉം നല്ല വിശേഷം
മ് മക്കളൊക്കെ കിടന്നോ
ആഹ് ഒക്കെ ഒറങ്ങി
ഉം
അവിടെ ഒറങ്ങീട്ടില്ലേ
ഇവിടെ ചെലവരൊക്കെ ഒറങ്ങി ചെലവരിപ്പൊ ഒറങ്ങണെ ഒള്ളൂ കടന്നിട്ടള്ളൂ എന്തരുന്നു ഫുഡൊക്കെ
ഫുണ്ട്ന്ന് ചിക്കൻ ഇണ്ടായിരുന്നു
നാ
നിഞക്കെന്താ
ഗ്രൂപ്പില് നീതനരുന്നു മാങ്ങാ കറി മീൻ വർത്തതും
ആഹ് അ
പിന്നെ എന്തുവാ മക്കളൊക്കെ എങ്ങനെ പഠിക്കാനൊക്കെ
ഇല്ല കൊപ്പൊന്നുല്ല
ആഹ്
പത്താം ക്ലാസ്സാണ് വലിയ കുട്ടി പത്താം ക്ലാസ്സിലാണ്
ഉം പഠിക്കുവോ പത്താം ക്ലാസ്സ് ഇപ്പൊ നല്ല ടഫും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ
ക്കണന്നൊണ്ട്
ആഹ് റ്റൂഷനൊക്കെ പോണില്ലേ
ആഹ് പോണുണ്ടേ ട്യൂഷന് രാവിലെയാണുള്ളത്
ഞ ഫോണില് എങ്ങനെ ഫോണില് കാണലൊക്കെ ഉണ്ടോ നല്ലോണം
ഫോണിലൊക്കെ കാണും ഒഴിവ്ട്ടണ സമയത്തൊക്കെ കാണും
ഉം അതന്നെപ്പ എല്ലാട്തും
അവിടെ ഫോണ് കാണൂലേ ഫോൺ എടുക്കല്ലേ
ഉം അയ്‌ന് ഇവിടെ അടിയെല്ലേയ്ക്കാരം മൂന്നാൾണ്ട് മൂന്നാളും ഫോണിന് വേണ്ടീട്ട് നല്ല അടിയ്കാരം
ഉം ഓരോരുത്തർക്കും ഓരോ സമയാണ് ഒരാള് ഇത്ര നേരം പിന്നെ അടുത്താള്
ആഹ് ആഹ് പിന്നെ ആദ്യൊക്കെ ഒരുമിച്ചിരുന്ന് കാണേനി ഇപ്പൊപർഞ്ഞാ മൂന്നാൾക്ക് മൂന്ന് ഇതൈക്കാരം വാണ്ടിര ഒരാൾക്ക് ഇനിസ്റ്റ് ആണെങ്കിൽ ഒരാൾക്ക് യൂട്യൂബയ്കാരം അല്ലെങ്കിൽ ഒരാൾക്ക് ഗെയിമെയ്ക്കാരം അങ്ങ
അതാണ് ഓരോരുത്തർക്കും ഓരോന്നാ വേണ്ടത്
ആ
ചെറിയ ആൾക്കാർക്ക് ഗെയിമാക്കാര വാണ്ടിത്
ആഹ് ഒര് ഗയിം അല്ലെങ്കിൽ കാർട്ടൂണ്
ആഹ് അത് വല്ല്യോൽക്ക് പറ്റൂല
ഉം അതാണ് പ്രശ്നം അടിയ്കാരം എപ്പളും എന്താപ്പ മക്കൾക്ക് വെച്ചിട്ടായി ഒരു ഒര് ഫോണ് ണ് കൊറോണ സമയത്തിന് അവല കയ്യിപ്പെട്ടതാണ് എന്നേശഷം പിന്നെ ഫോണ് ഓലെ പോലെയായി
പോയാണ്ട് ഫോൺ
ഉം ഉം അന്ന് ഈ ടൈമ ഫോണിലല്ല എല്ലാതും എഴുതാനും വായിക്കാനും ഒക്കെ എവിടലും പഠിപ്പും ഓൺലൈൻ ക്ലാസ്സും അങ്ങനായത് അതിന്റെ മുന്നന്നും ഇത്രതന്നെ ഒരുപയോഗം ഉണ്ടായിന്നില്ല മക്കൾക്ക് ഉം ഇപ്പയിന്റെഷം പിന്നെ നല്ലേ
അഹ് ആഹ്
ഉപയോഗം ഉപകാരാണ് ആഹ് ഉപകാരവാണ് ഉപദ്രവവാണ് അർഞ്ഞിലെ രണ്ടു ആണ്
ഉം ഉപകാരത്തിനേക്കാളും കൂടുതല് ഉപദ്രവാണ്
ആഹ് എന്തൊരു കാര്യനി ഞമ്മക്കിപ്പം പ പെട്ടെന്ന് അറിയാനും ഇതിനൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് ഇതിൽന്ന് പറ്റും ഏന്തുവാ സ്പോട്ട് തന്നെ അറിയാലോ
ആഹ് ആഹ് അതൊക്കെ ശെരിയാ
അയിനിപ്പ എന്താവശ്യം ഉണ്ടെങ്കിലും അത് അയിലൊന്ന് അടിച്ച് കൊടുത്ത് കഴിഞ്ഞാ അതും കിട്ടും അയിനൊക്കെ ഉപകാരം തന്നെയാണ് ഒരുപാട് ഉപകാരങ്ങളുണ്ട്
എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഫോണിലണ് സെർച്ച്യ്താ മതി ക്കപ്പോ ക്ലിയർ ആവും
അതിനി ഉം പിന്നെ മക്കൾക്കാണായാലും ഓല്ക്ക് പഠിച്ചാനും വേറെള്ളേനും എന്തൂലേ ആവശ്യയുണ്ടെങ്കിലൊക്കെ അത് ഇതാവും. അയില് നോക്ക്യാ ചെയ്യാലോൽക്ക്. ആഹ് സംശയങ്ങളൊക്കെ തീർക്കാ.
ഉം
ഉം ഉം ബെ
അതൊക്കെ നല്ലയന്നെയാണ് പക്ഷേ ഈ ഗെയിമ്, ഗെയിമിന് ഇങ്ങട്ട് അഡിക്റ്റ് ആയി കഴിഞ്ഞാലാണ്.
ആഹ് ഉം ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെ അഡിക്റ്റായി കഴിഞ്ഞ് പല വിധത്തിലുള്ള ഗെയിമല്ലേ? ചെലത് ക്യാഷ് വെച്ചിട്ട് കളിക്കണതുണ്ട്. ആഹ് എന്തേലൊക്കെ പിന്നെ ഈ എക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇതാക്കിട്ട് എത്രയോ അങ്ങനെ ഇതായിട്ടില്ലേ?
ആഹ് ആഹ് കൊറേ അങ്ങനെ പോണോ ഒണ്ട്
ഉം ചെല കുട്ടികള് ഗെയിമിന്ന് അഡിക്റ്റായിട്ട് വേറെ പഠിപ്പുമ്മ്ക്കും വേറെന്നക്കും ഒന്നോരു ശ്രദ്ധയില്ലാതെ അങ്ങനെ അയ്മകൂടി ഒരുപാട് ഗ്രൂപ്പ് ആയിട്ട് കളിച്ചണ കളിയൊക്കേണ്ടല്ലോ ഓല് ഫുൾ ടൈം അയിമേക്കാര്ന്ന്
രണ്ടാള് മൂന്നാള് നാലാളൊക്കെ ചേർന്ന് കളിച്ചണ ഗെയിമാ
ആഹ് പലോലും പലോടത്തും ഇരുന്നിട്ട് കളിച്ചണ ആഹ് അങ്ങനുണ്ട് അതന്നാ പറയുന്നത് അങ്ങനെ ഇപ്പത്തെ മക്കക്ക് ഒരു ഇതില്ലല്ലോ കുടുംബങ്ങളെ അല്ലെങ്കി വേറെള്ളോലെ ഒന്ന് ഓല് ശരിക്കറിയില്ല. ആരെങ്കിലും വന്ന് കഴിഞ്ഞാലും ഓല് ഫുൾ ടൈമ് ആഹ് ഫോണുമേക്കാലും വന്ന ഓല്ക്ക്
ത്ത് പോയി പണ്ടത്തെ പോലത്തെ വേറൊല്ല കളികളൊന്നും ഇല്ല വല്ലോം പൊറത്ത് പോയിങ്ങാണ്ട്ള്ള കളിയൊന്നും ഓഹ് വെറുതേക്ക്ണ് സമയത്തൊക്കെ ഫോണിലല്ലേ?
ഉം ഉം ഉം ഉം പിന്നേ അവനോന്റെ കുടുംബങ്ങളെ തന്നെ ഓല് അറിയില്ലേ കാരണം ഒരു പരിപാടിക്ക് വിളിച്ചഴിഞ്ഞാലും ഓല് വരൂല്ല കൂടൂല്ല. ആ സമയം കൂടി ഓല് ഫോണില് കളിച്ചവിടെ ഇരിക്കാലോ വിചാരിച്ചിട്ട്
ആഹ് അതങ്ങനെ തന്നേണ് എത്ര ചെറ്യ കുട്ടികളാണെങ്കിലും ഫോണൊടുത്താ ഓലായ്മ ഇരുന്നോളും നമ്മക് ക്കെവടെ വേണങ്കിലും പോയി വരാ ഓല്ക്കൊരു പ്രശ്നോല്ലത്
അത് ഞമ്മുക്കൊരു സൗകര്യായി. മക്കളപ്പോ ഇതാക്കി നിർ ത്താനും അങ്ങനെ ഒര് ഫോണന്ന് കൊടുത്താ ഇഞ്ഞിപ്പ ഞമ്മള് എന്ത് പണിടുക്കാണെങ്കിലും എന്ത് ചിയ്യാണെങ്കിലും അതൊക്കെ ഓല അത് കിട്ട്യാ പിന്ന ഓലാ പെരീലന്നെ ഉണ്ട് തോന്നൂല. ഏതേലും ഒരു മൂലക്ക് ഓലവടങ്ങനെ ഒതുങ്ങിക്കൂടും. ആഹ് അതന്നെ. ഒരു ഒരു വയസ്സിന് മുന്നേള്ള കുട്ടികള് വരെ ഇപ്പോ ഫോണിന്റെ ആൾക്കാരയിക്കുണു.
ആഹ് അതാണ് ചെല കുട്ടികൾക്ക് ചോറങ്ങോട്ട് എന്തേിലും തിന്നണങ്കി ഫോൺ അവിടെ തുറന്നക്കണം
അതൊക്കെ വളരെ ദോഷ- ഉണ്ടാക്കുന്നതാണെന്ന പറയണ് പക്ഷെ ആരപ്പോ അതൊക്കെ കരുതി നിക്കണ് ഏത് കുട്ടികൾകും വാണത്
ഉമ്മാർക്കും അതൊരു സൗകര്യാണ് കുട്ടിള് അങ്ങനെ തിന്നോളൂ എന്താ കൂട്ടാന് തൊന്നും നോക്കു- ക്കൂല അങ്ങനെ തിന്നോളൂ ഫോണവിടെ കൊടുത്തേ-
ഉം അല്ലാതൊരു സൗകര്യമാണ് മറ്റേതിപ്പ കാക്കനിയും പൂച്ചണി എന്തെല്ലാം കാ ളോ ഇതും പറഞ്ഞിട്ട് ആ മക്കൾക്ക് പണ്ടൊക്കെ വാരി കൊടുക്കും ഇതാ വണ്ടി രും ഇപ്പൊ അതിന്റെ ആവശ്യല്ല ഇമാർക്ക്‌ ഇപ്പ അവിടെ ഒരു പാത്തിരിക്കാ മക്കൾക് ഇരുന്ന് പിന്നെ കൂട്ടാനും വേറള്ളതും അതും പ്രശ്നല്ല ഉം
ഒന്നും നോക്കേണ്ട അവസ്യല്ല അങ്ങനെ വാരി കൊടുത്താ മതി
പക്ഷെ ഓല് ടേസ്റ്ററിഞ്ഞ് തിന്നല്ല
ആഹ് ഓലാ ഒരു ഫോണില് അങ്ങട്ട് ഉ ശ്രദ്ധിച്
ഇന്നത്തെ കാലഘട്ടക്കെ ആകെ മാറി
ഉം
എത്രപ്പോ ഇങ്ങനെ ഈ ഫോണിന്റെ ഉപയോഗം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടും പിന്നെ ഉണ്ടല്ലോ ചില ഗെയിമുകള ന്നെ മരണത്തികെത്തിക്കണ ഗെയിമുണ്ട്
ആഹ് ചെല കു ചിലോടത്തൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ ഗെയിം കളിച്- കളിച്ചഘാണ്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നേക്കാലൊ
അതെ പിന്നെപ്പോ എല്ലാം കൊണ്ടും ദോഷം തന്നെ ചെല മക്കള ഇൻസ്റ്റയിലും അതിലുതിലൊക്കെ പലേ ഇതുക്കൂടി അങ്ങനെ പോണോലുണ്ട്
ഉം
അറിയാത്തില്ലക്ക ആൾക്കാരറ്റി ചാറ്റ് യ്തിട്ടും അങ്ങനെ
ഉപയോഗോണ്ട് ഉപദ്രവോണ്ട് പറിഞ്ഞില്ലേ അതാണ്
അഹ അഹ
പിന്നെ എന്താന്ന് വെച്ചാല് ഉം ഇപ്പൊ ഫോണില്ലാതെ ആർക്കും കഴൂല ഇനിയിപ്പോ കുട്ടിയാള മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല
ആഹ് വല്യോൽകും അങ്ങനെ തന്നെയാണ്
ഉം, ഉം ഫോണ് ജീവിതത്തിന്റെ ഒരു ഭാഗായിമാറി. അയ്ക്ക്ണിപ്പോ ആദ്യം നോക്ക ഫോൺ എവിടെേന്ന് ഇള്ളതല്ലേ
ആഹ് അതാണെ.
ഉം ഉം, ഉം വേറെ
എടെക്കെടെക്ക് ഇങ്ങനെ അതൊന്ന് അയ്ലൊന്ന് ഇങ്ങനെ നോക്കണം.
എന്താ ഇതിനെ നോക്കിട്ടില്ലങ്കി ഒര് സമാധാനം കിട്ടൂല.
ആഹ് എന്ത് പണി തെര്ക്കാണെങ്കിലും ഇപ്പൊന്ന് എടെക്കൊന്ന് വാട്സപ്പില് കേറിയോക്കിട്ടില്ലെങ്കില് വല്ലിയോൽക്കും അങ്ങൻതന്നെ.
അഹ് മാത്രം കുറ്റം പർഞ്ഞിട്ട് കാര്യല്ല.
ഏഹ്
പിന്നെ എന്തായ്ച്ചാല് ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ട ആയിപ്പോയി ഇപ്പൊ ഇതിലും വെൽത് എല്ലേ വെരാൻ ഇണ്ടാവൊള്ളു.
ആഹ് ഇങ്ങെനെ കാലം മാർണീന് അൻസര്ച്ച് എല്ലാത്തിലും മാറ്റം വെരൂലെ?
ന്നയിക്കോട്ടെ ന്നാ ഞാൻ വിളിക്കാട്ടോ?
ആഹ് ആഹ് ഓക്കെ.